ഹലോ
മള
ഇക്കറീല്ല കട്ടായി നെറ്റോഫയ്ക്കോന്നിന്റെ ചെവി തട്ടീട്ട ചെറിയ സൗണ്ടല്ല എന്താ വർത്താനോട്ട്
നല്ല വർത്തനങ്ങള് ഓ പ്പാൻ്റെ പണികളൊക്കെ കഴിഞ്ഞോ പണികളക്ക കഴിഞ്ഞോ
പോയ് വേറൊന്നും കഴിഞ്ഞിട്ടില്ല ഇവന ഒറക്കി കഴിഞ്ഞാല് എന്തേലും പഠിക്കുന്ന്തക്ക ക്കാ പറ്റോളു നിങ്ങൾക്കാ
ഉം കരയും അവൻ ബ ഇങ്ങനെ ഗൃതിയാട്ടിക്കണ കണ്ടാ കരയും അവൻ
ഇവിട തീയിടും ഓനിങ്ങനെ കാര്യം നിക്കറോസന്നെ കയ്യ് കൊടുത്താല് അത് വാങ്ങിയാല് അപ്പ കരയും ഇഹ് ഉം അങ്ങനെക്ക ഒര് യുവാവാകുന്നു ഉം
ഉം
അൻ്റെ കുട്ടി സ്കൂൾ
കേക്കാനേ ഇല്ലല്ലോ കട്ട് കട്ട് കേട്ടോ
ഏ
കേക്കാന് ഇല്ലേലും കട്ട് യ്യണ്ടാന്ന് പറയാം കോള് കട്ട്‌യ്യണ്ടാന്ന് പറയാ പിന്നെ എന്റെ കുട്ടികൾക്കൊക്ക പനനടി എ പനിയാണ് ന്റെ കുട്ടികള് കൊറേ ദിവസായി സ്കൂള് പോയിട്ട് ആഹ് അന്ന് ഞാൻ
ആഹ് കൊഴപ്പൊ
വൈറൽ ഫേവറാണേ ആഹ് കാണിച്ച് ഇത് ശീലിപ്പ് അങ്ങോട്ട് മാറി കിട്ട്‌ണില്ല മോളേ എടങ്ങാറി ഇട്ടണ്
മരുന്ന് കൊടുക്കണില്ലേ ഏ
മരുന്ന് കൊടു
മരുന്ന് അങ്ങന കൊടുത്തോർക്കക്ക മാറിക്കോളും
മാറണില്ലേ ഒരാഴ്ചയായിപ്പ അങ്ങനെ
അത് ശെരി ഇപ്പ അങ്ങനെ ഇവിട എല്ലാർക്കും മര് ക്ഷീണിന്റെ നാത്തൂനക്കെ ഓൽക്ക് ഗ്ലൂക്കോസ് കേറ്റീറ്റൊക്കെ മാറി തിക്കണത്
ഉം
ന്റെ കുട്ടിക്ക് പനിച്ചീനി ഞാൻ നേരിട്ട് കണ്ട് കാണിച്ചു മരുന്ന് കൊട്ത്തപ്പോ അവൻ്റെ മാറി പിന്നെന്താ ഏത് ഡോക്ടറെ കാണിക്കല് കുട്ട്യേളെ
വാസുദേവന് സ്ലാമാതോട്
അള്ളാ അയിൻ്റടുത്തുക്കൊന്നും ഇപ്പ ആരും പോവൂല ഞങ്ങള ഇവിടെ ഈ ചെറുകര ണ്ടല്ലോ ചെറുകരേത്തന്നെല്ല ഒരു ഡോക്ടറ് ഒരു ഹോസ്പിറ്റല് അയ്ന്റെ പേര്പ്പ എന്താ ഇന്ന് ഫേമിലികളിൽ ക്ക് എന്തോ ഒരു പേര് പറയ് അവിടെ പിന്നെ കാണിക്കല്
ഉം
മറ്റേ ജിമ്മിന്റെ ക്കെ സ്ഥല ഇല്ലേ അയിന്റെ ഇപ്പറത്ത് ഏ അയ് ഞാൻ പണ്ടൊക്കെ പേ കാണിച്ചിന്ന് അത് വയസ്സായിട്ടയിനന്ന് വയ്യ പിന്നെ അയ്നെ കാണിക്കല്ല ഇപ്പം ഇപ്പം വേറെ മെട്രോല് കാണിക്കും അല്ലെ അതേപോലെ ചെറിയൊരു ഡോക്ടറ്ണ്ട് അയിനെ കാണിക്കും ഫൈസൽ ഡോക്ടർ ഇല്ലേ അയിനെ ആ കുട്ടികളെ ഡോക്ടർ
മാറ്റി മരുന്ന് കൊടുത്ത് നോക്കും വേറെ ഏതേലും ഹോസ്പിറ്റ കാണിച്ച കൊടുത്തിട്ട് അങ്ങനെയൊക്കെ മരുന്ന് തോക്ക് അപ്പൊ മാറിക്കോളും ഹെൽത്ത് സെൻ്റർന്നും കിട്ടും ന്നല്ല മരുന്നുകൾ ഇപ്പൊ
തന്നെ
ഏ
അവിടെ കുൽക്കൂസൊക്കെ കേട്ടി
ആ കട്ത്തും
ആക്ക ഫ്രീയ
ഏത് ആ മന്റിലോ എക്സൻണ്ടറിലോ ഇബെന്നെ ഞാൻ കൊണ്ടായി ഏ കെ ഇപ്പനിക്ക് തുടക്കുള്ള പഞ്ചാബ് തന്നു ഹെൽത്ത് സെന്ററിന് ഇട്ടോ പിന്നെ പനി നോക്കി എത്ര ഡിഗ്രി പനി അത് നോക്കി പിന്നെ തൂക്കം നോക്കും എല്ലാതും നോക്കിട്ട്ഓല വിടുന്നത്
എനിക്ക് കുറവുണ്ടോന്ന് നോക്കിട്ട്ന്നെ വിടുത്തത് പിന്നെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ച കൊടുക്കാൻ പററയും പനി ഉണ്ടെങ്കിൽ അതാത്രേ അങ്ങനെയുള്ള ഇത്ര പനി മാറ നനച്ച് ഐസ് വാട്ടർ കൊണ്ട് തുടച്ച കൊടുക്ക ഉ അങ്ങനെ ചെയ്യൻ അങ്ങനെ ചെയ്തൊക്കോണ്ട് അപ്പ മാറും
ഉം
പിന്നെ ഇവിടെ ഇവിടെ ബാക്കിലില്ലേ ഒരു ഗളിക വെച്ചൊടുക്കും ആ ഒൊക്കെ ചെയ്തോക്കി ല് അങ്ങനെയൊക്കെ തന്നെ പിനെ മാറിയത് നനക്ക് കേക്ക് ഇണ്ടോ
ആഹ ഇണ്ട് കേക്കുണ്ട്
ആഹ വവിടെ അപ്പി ഇനോടത്ത് കുളികക്കൂത്രേ ആ ഗുളിക വെച്ചിട്ടാണ് മാറിയത് അതുവക്കോല്
ഇല്ലേ
പണിക്ക് പോയിക
ആഹ
അപ്പൊ അവിടെ ആരൊക്കെ ഇള്ള അപ്പൊ
ഇടെ എന്റെ രണ്ട് നാത്തൂമാരും പിന്നെ അമ്മായിമ്മ അമ്മ സാങ്ക നാത്തുമാ നാത്തുവിന്റെ കുട്ടികൾ
ഉം ഓള് ഇവിടെ നിക്കല് ഓൾ അവിടെ അധികം നിക്കലില്ല എപ്പളേലും പോവും
ഇവിടെയാണ് അധികം നിക്കല്
ഏ
ഇവിടെയാണോ നാത്തൂന് അധികം നിക്കല്
ആഹ് ഓള കൊപ്പത്ത് കെട്ടിച്ചിക്ക ഇജ് കണ്ടിട്ടുണ്ടാവൂലേ ഓള്
ആരാ
രണ്ടാമത്താത്ത് രണ്ടാമത്തന്നെ മൂത്തത് യു പിക്ക് കെട്ടിച്ചിക്കണ അയിന് രണ്ട് കുട്ട്യേളൊക്കെ വലിയ കുട്ട്യേളായ്ക്കണ് വെല്യ കുട്ട്യേള് പറഞ്ഞ ഒന്ന് മൂത്തത് എട്ടാം ക്ലാസ്സിലേറ്റ് പഠിക്കണ് ഇബൾത് ചെറിയ കുട്ട്യേളാണ് ഓളെ മൂ മൂന്ന് വയസ്സായിട്ടൊള്ളു കുട്ട്യേൾക്ക്
ഉം
ഉം അങ്ങനൊക്കെ
ഇന്റെ പണിയേളൊന്നും കഴഞ്ഞിട്ടില്ലടി ഞാൻ തുണിയളൊക്കെ സോപ്പും പൊടി ഇട്ട് വെച്ച്കണു തിരുമ്പിട്ടില്ല തിരുമ്പ നിക്കണ ഇനി
ആദ്യം ഞാൻ തിരുമ്പലാണ് പിന്നെ ഉറങ്ങിയാല്
ഉം കൊറേണ്ടോ
കൊറേണ്ട് മാളെ ഇപ്പതെ നിലംമ്പണിറ്റേ നിലമ്പണി കഴിഞ്ഞേ നെരംമ്പണിയായിട്ട് മാളേ ഞാൻ ഒരാഴ്ച അവിടെ പോയിന്നീനേ അന്നേക്ക് ഒരു ലോടെ തീരുമ്പാനും കുട്ട്യേൾതും ഇന്റെ മാപ്പൾന്റെയും തീരുമ്പാന് ഒരു ലോഡ്ണ്ടായി ഒക്കൊ ഒണങ്ങി കിട്ടിനി ഇന്നത്തെ ഇന്നൽത്തി ഒക്കെ ഉണ്ടായി ഉണങ്ങി കിട്ടാന് ഇപ്പ മയല്ലേ ഇല്ല അതൊന്നുല്ല്യ ഞാൻ സോപ്പു പൊടിട്ട് വച്ചിട്ട് വേം കുത്തിതിരുമ്പീട്ടാണ് പോയത് വാഷ് മിഷീനൊന്നുല്ല്യ മാളെ ഇവടെ ഇന്നെങ്കിലും അയ്ല് ഇട്ടാൽ ചളി പോവൂലല്ലോ അനക്ക് മിഷീണ്ടോ
ഇല്ല ഇല്ല ഇങ്ങനെ കൊറെ ഉള്ളവരടത്തൊക്കെ ഇണ്ടാവല്ലോ ഞാൻ അങ്ങ
ആ ഇന്റെ കുടീലിണ്ട്ട്ടാ അവിടെണ്ട് അവിടെ ഇന്റെ മ്മാ അയില തിരുമ്പല് മ്മാക്ക് വയ്യേച്ച്
എന്താണ്പ്പമ്മാക്ക്
മ്മാക്ക് കൊഴപ്പൊന്നുല്ല്യ ഊരവേദന ഉണ്ടായിട്ടേ കൊറേ തിരുമ്പാണ്ടാവൂലേ അപ്പൊ ഒക്കപ്പാടെ മെഷീൻല് അവടെ
ഉ ഉം ഉ
എങ്ങനെ പിന്നെന്താ അന്റെ ആങ്ങൾടെ വർത്താനെന്താ കല്യാണം കഴിഞ്ഞുക്കുണോ
ഇല്ലടി നോക്കുന്നുണ്ട് ശരിയായിട്ടൊന്നുല്ല്യ
പ്പ്
ഇരുപത്തേഴ് സെപ്റ്റംബറിലാ തോന്നുന്നു ഇരുപത്തേഴ് സെപ്റ്റംബറിലാവും
ഏ ഇജി പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞീന് ചെറിയ കുട്ടിയെന്നാന്നൊക്കെല്ലെ വാസിത്ത് വാസിത്ത് ഇങ്ങനെ
അന്ന് എല്ലാരും ചെറുപ്പൊക്കെ വലുതായില്ലെ
ആഹ
ഇപ്പോ ഗൾഫിലാണ് ഇബിടെയില്ല്യ
ആഹ പണിയൊക്കെ നല്ല പണിയന്നെ
ഉം കൊയ്പല്ല്യ
ആഹ പിന്നെ അന്റെ മാപ്പിള പണിക്കോയോ
ആഹ പെയ്ക്കണു
ഉം അല്ല മാപ്പിൾക്ക് കൊറേ പണിക്കൊഴിച്ചു കിട്ടിയാന്ന് കണ്ടപ്പ വേറ ഉള്ളവരോട് പറഞ്ഞിട്ട് അങ്ങനെടപ്പിച്ച്
ഇല്ലെല്ലാം
ഒക്കെ റെഡിയായി. ഇവെടെ ഈ റൂമില് പെയിന്റെ
എവെടിടാനാരുന്നു? എവെടിടാന്. എവെടിടാനാരുന്നു? ഹാ ഇപ്പ കൊ
റൂമുളെ മൂന്ന് റൂമും ഒരു ബാത്ത്റൂമും.
അപ്പൊയിതുവെരെ ഇട്ടിട്ടുണ്ടായ്ന്നില്ല?
ഇല്ല മോളേ. കാവി പെയിന്റടച്ചിക്കന്നേ. അപ്പ ആകെ പറന്ന് പോന്ന് വൃത്തികേടായി കെടക്കന്ന്. ക്കെങ്ങനൊക്കെ പറഞ്ഞനേരാക്കി. അ മെസാക്കിന്റെ മാപ്പിളേയും കൂടി.
എന്നിട്ട് എന്താ എന്താത്തിക്കണത് ഗ്രാനേറ്റോ അതോ? അടി
എന്താച്ചിപർ ഹല്ലേ ഗ്രാനൈറ്റ് അല്ലല്ലോത്. ഇത് മാർബോണൈറ്റല്ല. ഒരു വെല്യാ വീതിലുള്ള കട്ടയണ്.
എന്താ കളറ്?
വെള്ള ഇപ്പല്ലാരും പറയും മാർബോണൈറ്റും ഗാനൈറ്റും മാത്രോള്ളൂ കിട്ടാനൊള്ളത്രേ. പിന്നെ ടേസ് കക്കൂസിലെക്കെ എത്രയിട്ക?
ഉം
എന്നത് മാർബോണൈറ്റിക്കര.
ഉം
ഉം മറ്റോടെതെക്കെ ബ്ലെക്ക്ണാടിവെടെ.
നിങ്ങളെ മോളേ പിടിപ്പക്കണോ? മോളു പിടിക്കണോ? മോളുപിടി
ആഹ് മോളില് റൂമൊണ്ട്
ഉം
അയാളേച്ചേന്റെ ഞങ്ങള് താഴത്തെ. ഞാൻ ജി ന്നാള് വന്നില്ലേ. ഞങ്ങളെ ആ റൂമിൽ തന്നെയാണ്. ഞങ്ങളിപ്പോൾ അനക്കെന്തെടാക്കുയെന്നാല് ഏഹ് ചെയ്തോണ്ടിറക്കേ. ട്ട് ഇട്ട് അത്ര അ തയ്റ്റ്നെക്കെന്താ വന്നാല്?
ഉം
ഉം പിന്നെന്താ ഞാൻ ക്രോസെറ്റ്പ്പണി ഞാനെടക്കാ. രണ്ടുപേരൊണ്ടാക്കി. രണ്ടു പേരും ചെലവായിട്ടൊന്നും. മുര ഞാൻ തന്നെ ഉപയോഗിക്കേണ്ടുവെരു തോന്ന്ന്ന്.
അപ്പൊ ബാക്കിയെക്കെ ചെലവാ. വെറെന്തെക്കെയായിതൊണ്ടാക്കല്‌?
ആ സ്ലൈഡുക്കളൊക്കെ ഉണ്ടാക്കയാണ്. സ്ക്ലഞ്ചീസ തൊക്കെ ഞാൻ കടകളിൽ കൊടുത്തുക്കുന്നു. പിന്നെ കുടുംബശ്രീല് ചന്തൊണ്ട് അവെടെ കൊടുത്തുക്കുന്നു. കൊ ടുത്തിട്ടക്കുന്ന്. ചെലവാഴിട്ടൊന്നുമില്ല. കൊറച്ച് ഒന്നോ രണ്ടെണ്ണക്കെ ചെലവാഴിറ്റൊള്ളൂ.
ചെലവായത് അപ്പെന്താ ഒല് പൈസയേ. ചെലവായാലേ പൈസതെരുള്ളൂ?
ആഹ ഒരു പൈസ അക്കൗണ്ടിക്ക് ഇട്ടരും. ഓ ഹ് ആദ്യത്തെ പ്രാവശ്യം കൊടുത്തത് ചെലവായി ഫുളള്. അതിന്റെ പൈസ കിട്ടും. ഒന്നിനിരുപ്പത്റുപ്പ്യേയുള്ളേ. അതങ്ങെനെ കൂട്ടാണെങ്കിൽ കൊറച്ച് പൈസ കിട്ടുള്ളൂ. അത് കൊറെ പോവാണെങ്കില് പൈസ കിട്ടും. പിന്നെന്തേലുതി പറ്ഞ്ഞോ. ഹലോ ഏ കൊടുപ്പ് കഞ്ജിസ് ഉണ്ടാക്കും ഉം ഹെയർ ബാൻഡക്ക് വലിയ താല്പര്യല്ല സയിടും മിന്ന സ്ക്രഞ്ചീസും ഉണ്ടാക്കിണ് ഉം എന്താ ചെറിയ കടയിൽ ഒന്നും എടുക്കുന്നില്ലടി ഈ ആലംകുളത്തുണ്ട് ഒരു കട ഫാൻസി അയാൾ ഓരോന്ന് പറയും ഞങ്ങ ഇവിടെന്ന് സാധനം എടുക്ക ഇവിടെ വെക്കാൻ പറ്റില്ല അങ്ങനെത്തെന്നും അയാൾക്ക് ഒരു ജാതി സ്വഭാവമാണ് ഏലം കൊടുത്തുള്ള ഫാൻസിക്കാർക്ക്
ഫ്രിഡജാണോ ഫാൻസിക്ക് ഇങ്ങനെ നടക്കല്
ആഹ് ഞാൻ തന്നെ നാട്ട്യങ്ങാലത്ത് ഒരു ഫാൻസിണ്ട് അവിടെ അടുത്താണ് അവിടെ പിന്നെ കൊറച്ചു പോയാൽ മതി അവിടെ കാടകളൊക്കെ ഉണ്ട് അവിടെ ഞാൻ കൊണ്ടു പോയി കൊടുത്തു പിന്നെ ആരത്തേനും കൊടുക്കും ഞാനും അനുജത്തികളുംകൂടെ പോയി അവിടെ കൊടുക്കും എന്നിട്ട് അവിടെ കൊടുത്തിട്ട് പോരും പൈസ അക്കൗണ്ട് കിട്ടന്നാൽ മതിയല്ലേ